എന്തൊക്കെയാണ്
സുഖാണ്
കേൾക്കണില്ലേ ശരി
ഹലോ
ആഹ് ഇപ്പ കേക്കാണ്ട്
ആഹ്
പിന്നെന്താ മഴ പറ്റ
എങ്ങനെ
മഴ പറ്റ പോയി തോന്ന്ണ്ട് വെയിലര്ണ്ട്
ആഹ് ന്ന് വെയില്ണ്ട്ല്ലേ ഇന്നിപ്പോ ഞാൻ വേറൊരു പെണ്ണിന വിളിചപ്പോ പ്പവിടെ പെരും മഴയാണ്റയണ്ട്
ആഹ് അയ്ശരി ഇവിടെ നല്ല വെയിൽ
ആഹ് ഇബട്ക്ക് ഒന്ന് മഴൊന്നുല്ല
ആഹ് പൊറക്കെ ഇറങ്ങാൻ പറ്റില്ല വേ ചൂട്
അത്രക്കൊന്നുല്ല ഇവിടെ ഇവിടെ എന്നാ ചെറിയൊരു ഇത് ചൂടുണ്ട് പക്ഷെ അങ്ങനെങ്ങട്ട്
നല്ല ചൂട് പൊള്ളങ്ങനെ
ഏഹ് ഇവിടെ വെയിൽ ച്ചിട്ട് നല്ല വെയ്ൽ ഇതിലൊന്നുംല്ല ന്നാലും മഴ ഇല്ലാതെ ങ്ങനൊരു ഇതില് നിക്ക്ണണ്ട്
ആഹ് ആഹ് അയ് ശരി
ഉം
ഭക്ഷണം കഴിച്ചിലെ
അങ്ങനെ ആഹ് ഭക്ഷണം കഴിച്ചു കഴിച്ചു
ആഹ് കഴിച്ചു കഴിച്ചു കഴിച്ചേ
പിന്നെ മൂത്ത കുട്ടി എത്രേലാ
സിക്സ് രണ്ടാമത്തെ ഫോർത്ത് പിന്നെ രണ്ട് യു കെ ജി
മൂന്നാളല്ലേ
നാലാള്
ആഹ് നാലാള് ഇന്റെ പോലത്തെ ന്നെണല്ലോ
ആഹ് അനക്കു നാലാളുണ്ടോ അന്റേത് എങ്ങനൊക്കെയ പറഞ്ഞാ ഇവലും ചെറുത് ട്വിൻസ് ന്നെണ് അന്റെത് ആൺകുട്ട്യേളല്ലേ
എല്ലാം ആൺകുട്ടികളാ
ഒക്കെ നാലും
അന്റത് പെൺകുട്ടിയണല്ലെ റ്റിങ്സ് അല്ല
ആഹ് ട്വൻസും അയിന്റെ മേല്ത്തതും പെൺകുട്ടി മൂത്തഹ് മാത്ര ആണൊള്ളൂ.
ആഹ് ആഹ് ഒരാണും മൂന്ന് പെൺകുട്ടികളുംല്ലേ?
ആഹ് ആഹ് അന്റേത് മൂത്ത.
ആഹ് അത് ശരി മൂ അത്ത് കഴിഞ്ഞപ്പോ.
ആഹ് പിന്നെ രണ്ടാമത്തെ.
രണ്ടാമത ആള് മൂന്ന്. ചെറിയവര് ചെറിയ ആഹ് ചെറിയൊരു യു കെ ജി ല്.
ആഹ് അപ്പൊ എന്റെ കുട്ടികളൊപ്പം തന്നെ ഇവര് യു കെ ജി ലന്നെ ചേറിയൊര്
ആഹ് ഐ കെ ജി കഴിഞ്ഞപ്പോ യു കെ ജിക്ക്
അപ്പൊ ഞമ്മള ഒപ്പാണ് പ്രസവിച്ചർന്നോക്ക
ആഹ് അതെ അതെ അതെ ഒരു സമയത്ത് കൊറോണ കൊറോണന്റെൊക്കെ ടൈം കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്താണ്
ഏതാ ആഹ് ആണ് പിന്നെ ഏതാത് മാസം ഉം ഉം
അവരുടെ അവരുടെ ഡിസംബർ
ഡിസംബർ ഇബലത് ഫെബ്രുവരി
ആഹ് അയ് ശരി
ആഹ് ഡിസംബർ ഏ ഏതാണ്
ഡിസംബർ ഡേറ്റ് ഓഫ് പർത്ത് പതിനൊന്ന്
പതിനൊന്ന് ഇബലെ ഫെബ്രുവരി ഇരുപത്തിരണ്ട്
ആഹ്
അപ്പൊ രണ്ടോ മൂന്നോ മാസത്തെ വ്യത്യാസം ഉണ്ടാവ
ആഹ് മാത്രമേ ഉള്ളൂ അതെ അതെ അതെ
ആഹ്
അത്ര വ്യത്യാസം ഒള്ളൂ പിന്നെ മാസത്തിന്റെ മാറ്റം വർഷത്തിന്റെ മാറ്റം ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊന്നാവും അന്റെ കുട്ടിയുടെ
ആഹ് ആഹ്
അവർ ഇവര്ത് ഡിസംബറിലല്ലേ പിന്നെ ജനുവരി ഫെബ്രുവരിയും വേണ്ട
ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് ഇവരുത് ഇരുപതില് പെട്ടു
ആഹ് ന്യൂ ഇയറിന്റെ മുന്നേ
ആഹ് ഇരുപതില ആകേണ്ട് ലാസ്റ്റ് ആണ് പക്ഷെ ഇരുപതിലായി
ആയി ഉം വർഷം പറയുമ്പോ ഇരുപത് ഇരുപത്തൊന്ന് അങ്ങനെ ആവൂല്ലേ
ആ അതെ അതെ പിന്നെ ഞാന് ഇന്റെ പ്രസവം കഴിഞ്ഞ ഒരു ആറു മാസമൊക്കെ ആയ അപ്പോഴാണ് അനിയത്തിയുടെ എൻഗേജ്മെന്റ് ട്ടോ
ആഹ്
അപ്പം അന്ന് കൊറോണ തിരക്കല്ല ഈ രണ്ട് കുട്ടികളെ കൊണ്ട് പോവാന് പോയി ഞങ്ങള് പോയി അവിടെ ചെന്നപ്പോ പിന്നെ അവിടെ വല്യച്ഛന്റെ മരുമകൾക്ക് പനിയ ഉണ്ടായിരുന്നു കുട്ടിക്കൊക്കെ
ആഹ്
ഏഹ് അപ്പൊ അവരും വന്നായിരുന്നു ഈ ഫംഗ്ഷ ഇത് പരിപാടിക്ക് വന്നായിരുന്നു എൻഗേജ മെന്റിന് അയ്ല് പിറ്റേ ദിവസം എല്ലാർക്കും പനി അപ്പോഴാണ് അവര് ടെസ്റ്റ് ചെയ്തപ്പോ കൊറോണയാണ് പറഞ് അവർക്ക് ടെസ്റ്റ് ചെയ്തപ്പോ അയില് അയിയില് ഞങ്ങള് ആകെ പേടിച്ചു ഞങ്ങൾക്കും പനി ഞങ്ങൾക്കുണ്ടായി ഞങ്ങൾക്ക് രണ്ടാള്ക്ക് പിന്നെ മോൾക്കും കൊറോണ ഉണ്ടായി അതില് എല്ലാർക്കും ഭയങ്കര പേടി ചെറിയ കുട്ട്യാളല്ലേ
ആഹ് അതെ കേക്കുമ്പോ തന്നെ പേടിയാവ്ണ്
ആഹ് പേടിച്ചിട്ട് ആര് എടു ടുക്കാനും കൂടി അയക്കാതിരുന്നത പക്ഷേ. യാദൃശ്യമായി അവിടെ ചെന്നതാണ് ഇപ്പെ പ്രശ്നം ഉണ്ടായത്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ എല്ലാരും കുട്ടിനെ കുട്ടികളും കൊണ്ട് പോയത് അങ്ങനെ ഇങ്ങനെയ ഒക്കെ പറഞ്ഞുട്ടോ പേടിച്ച് കൊറെ പറഞ്ഞിട്ടെ അന്ന് കെറേ
എന്തേലും ആയാൽ സമാധാനിപ്പിച്ചാന അല്ല ആളുണ്ടാവാ.
ആഹ് അതെ അതെ. പിന്നെ എങ്ങിട്ട് പുറ ത്തെറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ വീട്ടില് അയിന് വീട്ടില് പിന്നെ ഞങ്ങള് മൂത്ത കുട്ടിക്ക് ഉണ്ടായീല്ല അമ്മക്കും ഉണ്ടായീല്ല. മറ്റവർക്കൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക്‌ ഉണ്ടായീല്ല കേട്ടോ. രണ്ടാമത് ത്തോന്ണ്ട്. അയില് ഞങ്ങള്, ഞങ്ങ നമ്മള് അമ്മയും വല്ല്യാളും ഒരു അമ്മേടെ വീട്ട്ക്ക് അങ്ങോട്ട് പോയി.
ആഹ്.
അത് ഇവര് അവിടെ നിന്നപ്പോ അവർക്ക് പേടി. ഇഞ്ഞവര്ക്ക് എങ്ങാനു ഉണ്ടാവോന്ന്. ഇവർക്കില്ലാതെ പോയത് അതാണ്. പക്ഷെ, ആഹ് അപ്പ അവർക്ക് അവിടെ പേടി. അപ്പൊ പിന്നെ അവര് പിറ്റേ ദിവസം ഇങ്ങടന്നെ പോന്നു. ഇനി അവിടെ നിന്നിട്ട് ഓലിക്ക് ഉണ്ടാവേണ്ട വിചാരിച്ചിട്ട്
ആഹ്.
നല്ല പിന്നെ മാമേന്റെ ഒരു മകന് ഈ ഹെൽത്തിന്റെ ഇതാർന്നു. അവന് അവിടെ
ആഹ്.
ഹെൽത്ത് ഇൻസ്പെക്ടറാര്ന്നു. അതുകൊണ്ട് അവന് മരുന്നൊക്കെ ഞങ്ങക്ക് കൊടുന്ന് തന്നു. ഗുളികയും ഇതൊക്കെ.
ഏഹ്? ആഹ് ആഹ്. എന്നിട്ട് കുട്ടികൾക്ക് ഇണ്ടാവാതെ രക്ഷപ്പെട്ടുല്ലേ?
കുട്ടികൾക്ക്‌ ഇണ്ടായീല. കഴിച്ച കൂടെ ഈ കുട്ടികൾക്ക് ഇണ്ടായീല. ആഹ് അതെ അതെ.
ക്ക്ണ്ടാവണേക്കാൾ പേടിയല്ലേ ഈ രണ്ട് കുട്ടികളാകുമ്പോ അത്യാവശ്യം എന്താല പ്രായത്തിലുള്ള തൂക്കം ഉണ്ടാവില്ലല്ലോ.
പിന്നെ പാൽ കുടിക്കുന്ന ടൈമിലല്ലേ? പാല്, പാല് കൊട് ക്കണതല്ലേ നമ്മള്. ഭയങ്കര പേടിയേനു. ആഹ് അങ്ങനൊരു കാലം കഴിഞ്ഞ് പറയും. കൊറോണ കുട്ടികളാണ് പറയും ഞാന്. ഉ
അല്ല ഓല് എത്രയാ തൂക്കം ഒക്കെ?
അന്ന് കൊറോണ ടൈമിലല്ലേ. അവര് ഒരാള്, ഒരാൾ ഒന്നേ തൊള്ളായിരത്തി അൻപത്. കേൾക്കണില്ലേ? ആഹ്.
ഹലോ.
ആഹ് ഒരാൾ ഒന്നേ തൊള്ളായിരത്തി അൻപത്.
ഉം.
ഒരാള് രണ്ടേ നൂറ്. രണ്ടേ നൂറ്.
രണ്ടേ ഒരുന്നൂറ് ആഹ്. ഇവര് ഒരാളും രണ്ടേ ഒരുന്നൂറ് തന്നെയായിരുന്നു.
ആഹ്.
ഇവരേ ഒരാള് രണ്ടേ ഒരുന്നൂറ്. ഒരാള് രണ്ടേ തൊള്ളായിരം ഉണ്ടായിരുന്നു. മൂന്നിന്റെ അടുത്തുണ്ടായിരുന്നു. ഉം. ആഹ് തൂക്കണ്ടായി. എന്നാലും ചെറുതിനെ രണ്ടേ ഒരുന്നൂറ് ആണെങ്കിലും ഓല് ഐ സി യു വില് ഇട്ടിന്.
ആഹ് അതും ഓലിടും. ഓല് മഞ്ഞേണ് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പിടിച്ച് കിടത്തീട്ട് കുറേ നിന്നു ഞങ്ങള്.
ആഹ്.
മഞ്ഞ മഞ്ഞറീല്ലേ. മഞ്ഞേണ് മഞ്ഞപ്പിത്താണ് പർഞ്ഞിട്ടെ അങ്ങനെ അങ്ങനെ കടന്ന് ഞങ്ങള് കൊറെ കെട
തൂക്കം കമ്മിക്കല്ലാ ഇട്ട്ക്ക്ണ്
പിന്നെ തൂക്കം കമ്മിയല്ലാ ഒന്നേ തൊള്ളായിരത്തി അൻപത് തൂക്കം കമ്മിക്കല്ലാ മഞ്ഞയാണ് പറയാ മ
ഇബര് രണ്ടേ ഒരുന്നൂറ് ഇണ്ടായിറ്റു രണ്ടേ ഒരുന്നൂ
തൂക്കകൊറവാണ് പറഞ്ഞൂല്ലേ അതാ ആപത്രിക്കാരെ ഒരു ജാടയാണേ അതെ എവിടെ ഈ എടക്ക് പോണത് റേയിഞ്ചിന്റെ പ്രശ്നോ ഹലോ ഹലോ എടക്ക് ഇങ്ങട് പോണണ്ടല്ലോ കാറ്റടിച്ചിട്ട് എന്തന്നാവലേ